ഓ ഉം ഏ സുഖം
ആഹ് ഇവിടെയും സുഖം ഇവിടെ കുട്ടികളെല്ലാം കളിക്കാണ്
കളിയിലാണ് എല്ലാടോം കളിയിലാണ് എല്ലാണോ രാവിലെ
ആഹ് രാവിലെ പോന്നോണ്ട് വേഗം ഒറക്കണം ഇപ്പ ഇവരെ വ വാപ്പ പൊറത്ത് പോയിട്ടായില്ലേ അപ്പൊ കൊറച്ച് കഴിഞ്ഞ് ഒരു എട്ടര ആവുമ്പോ ഫുഡ് കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് വേഗം ഉറക്കിയാലും രാവിലെ ഇവർക്കു രണ്ടാ കൊറക്ക് തെകയുന്നില്ല. രാവിലെ വിളിക്കുമ്പോ എല്ലം ഏഴെ ഏഴെ ഇരുവേന് ഞാൻ വിളിക് ക്കും എട്ടേ ഇരുവേന് ബസ് വരും.
ബസ് വരും ആഹ് ആഹ്
അപ്പ പിന്നെ തീരെ തെകയില്ല വേഗം കടത്തിയിട്ടില്ലെങ്കിൽ പണിയാവും
അപ്പൊ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേ ആൾക്കാര് അവരെ കെടത്തുമ്പോ പിന്നെ അവര് ഉറക്കം കിട്ടുവല്ലോ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് രാവിലെയൊക്കെ ആഹ് തണുപ്പത്തൊക്കെ വിളിച്ചാലക്കെ എണീക്കാനും ബുദ്ധിമുട്ടായിരിക്കോല്ലോ
അമ്മക്കന്നെ എണീക്കാൻ എന്തൊരു മടിയാ
കിട്ടൂല പിന്നാണ് കുഞ്ഞുങ്ങ
ഞാനിങ്ങനെ ആഗ്രഹിക്കും നമ്മക്ക് ഒരു ലീവ് കി കിട്ടീയിരുന്നെങ്കിൽന്ന് അവധി കിട്ടുന്നുണ്ട അവധി തരുന്നുല്ല ഇപ്പ നാളെ ഇവര്ക്ക് സ്കൂളില് ഫുട്ബോളിന്റെ ജേഴ്സി്ട്ട്ങ്ങാണ്ട്ല്ലെ ഒരു ഇതാണ്ല്ലേ ഉച്ചക്ക് ശേഷാന്ന് തോന്നുന്നു അത് അപ്പാണെങ്കി ഇവർക്കാണെങ്കി ഇപ്പൾ ത്തെ ടീ ഇതിൻ്റൊന്നും ഇല്ല ഇവർക്കൊരു ജേഴ്സി ഇണ്ട്ന്നയ്ല്. പിന്നെ അയിനായിട്ട് വാങ്ങര്ത് ന്നും പറഞ്ഞിനി.
ആഹ് കളിയൊന്നും കാണൂല ഉം അങ്ങനെയൊന്നുല്ല ആഹ് അത് കാണും എല്ലാ കളിയും കാണും അത് ക്രിക്കറ്റേ ഒള്ളൂ കേട്ടോ. ഫുട്ബോള് അത്ര വല്യേരിയല്ല. ക്രിക്കറ്റിന്റെ ആളാണത്. ഇപ്പൊ ഫുട്ബോള് ആണ്. ആഹ്.
ഇവര് കാണും നമ്മ ഒറങ്ങും അപ്പ കാണും പിന്നെ എടക്ക് നമ്മ അറിയുമ്പോ
ഉ
വെച്ച് ഞാൻ ഇങ്ങനെ പ്രവചിക്കും ഇങ്ങനെ പക്ഷെ നമ്മക്കൊന്നും സമ്മാനൊന്നും അടിക്കലില്ല
ആഹ്
ശരിയാവും പക്ഷെ സമ്മാനം എടുക്കുന്നില്ല
ഇല്ല ആഹ് ഹാ
അത് രസവല്ലേ അതെന്തായാലും ഒരു പത്ത് രൂപെടെ മിഠായി ആയാലും. ഞാനിപ്പ അധികം ഒരു അഞ്ചാറ് കളി പ്ര പ്രവചിച്ചു പക്ഷെ എനക്ക് ഭാഗ്യം ഇല്ല
ബാഗ്യല്ലാത്തോണ്ട് കിട്ടുന്നില്ല അതെന്താണ് അങ്ങനെ കളി വരുന്നെ
അത് ഇതില് വരുവല്ലെടീ ടെലിഗ്രാമില് ശെ ഇൻസ്റ്റാഗ്രാമില് വരൂല്ലേ. ഇങ്ങനെ ഓരോരോ ഏഹ് പ്രവചനം അങ്ങനെ. സ്വർണ്ണ മോതിരം സ്വർണ്ണ കമ്മല് അ സ്വർണ്ണ നാണയംന്നെല്ലാം പർഞ്ഞിട്ട് അതൊന്നും കിട്ടണം എന്നില്ല അഞ്ഞൂറ് രൂപെടെ ഒരിത് വര്ണ് ഉണ്ട് ഇത് വരെ എനിക്ക് കിട്ടലില്ല പിന്നെ ഞാൻ വിട്ട് ഇപ്പം വിടലില്ല. ഇനി പിന്നെ ഫ്രാൻസ് കപ്പടിക്കുംന്നാന്ന് ഞാൻ മ ഇത് പ്രവചിച്ച് അയിലങ്ങു ഒന്നൊരു ഗ്ലാസെങ്കിലും സമ്മാനം കി
അത് വ സമ്മാനം കിട്ടണംന്നില്ല അത് എത്ര വിലയൊന്നും പ്രശ്നമല്ല അതായത് നമുക്കൊരു സന്തോഷം അല്ലേ നമ്മള് ഇത്രോം
ആഹ് അത് തന്നെ നമ്മള് ചെയ്തൊരു ജോലിക്ക് ആഹ് സമ്മാനം കി കിട്ട്യാൾക്കിതൊരു വല്ലാത്ത സന്തോഷമാണല്ലൊ
ഇതൊന്ന് ഒന്ന് അഞ്ചാക്കും പത്താക്കെല്ലാം കൊടുക്കുന്നുണ്ട് അയില് വരുന്ന് ല്ന്നില്ലല്ലോ എത്ര നിർഭ നിർഭാഗ്യവതിയാണല്ലോന്നാ ഞാൻ ചിന്തിക്കാ.
ഒന്ന് ഇതാകണ്ടേ
ഉം
വേറെന്താ
വേറെന്തൊക്കെയാ
ഇയാള് എന്താ എന്തങ്കിലും വർ യാത്രയാ ആഹ് ഞാൻ യാത്ര ഇപ്പൊ ലാസ്റ്റ് നമ്മ പോയത് വിടെയാ അറിയോ മൈസൂ തൂര്
മൈസൂരാ ആഹ്
ആഹ് മൈസൂര് അതും കെ എസ് ആർ ടി സിയിലാ പോയേട്ടോ രാവിലെ ഇവിടെ ഭംഗീമ് ഇറങ്ങിട്ട് ഡയറക്ട് ബസ്സണ്ട് ഏ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ബസുണ്ട് അത് അയിൽ കേറി മൈസൂരേക്കെുള്ള ബസ് കേറി ട്രാവ രാവിലെല്ല നല്ല തണുപ്പ് മക്കൾക്ക് മറ്റേ തണുപ്പിന്റെ ഉപ്പായല്ലേ ഇട്ടീനി ആഹ് അങ്ങനത്തെ സാധാ സാധാ കെ സാർ ആർ ട്ടി സിന്നെ പക്ഷെ പക്ഷെ നമ്മൾ നേരത്തെ നേരത്തെ മ്മക്ക് സീറ്റ് ഇതാക്കി വെച്ചിനി എന്നിട്ട് വ് ആഹ് രണ്ട് രണ്ട് രണ്ട് കുടുംബങ്ങളാണ് അവരെ ഭർത്താവിന്റെ ഫ്റ് ഏഹ് കൂട്ടുകാരനും ഭാര്യയും കുട്ടിയും നമ്മും അപ്പൊ നമ്മ തണു ഡ്രസ്സല്ലാടത് അപ്പൊ അവര് പറഞ്ഞു നമ്മളോട് എന്തിനാ അത്രല്ലട് ഇടണ്ട അങ്ങനെ ഇങ്ങനെ ബസ് പോവാൻ തുടങ്ങി കൊറച്ചങ്ങോട്ട് കുട്ടിക്കെലം മറക്കല്ലേ ഞ നിങ്ങളോട് പറഞുന്ന് പറഞ്ഞു തണുപ്പിലാഞ് വേറച്ച നമ്മക്ക് കൊടുക്കാൻ കഴിയും നമ്മടെ മക്കള അതല്ല നമ്മടെ കയ്യിലില്ലേ ലാസ്റ്റ് അവള് അവളെ ഷാള് കൊണ്ട് പൊതച്ചു വെറച്ചു ജനൽ ഫുള്ളും താഴെ ഇട്ട് പക്ഷെ അവരെ മുമ്പിലുണ്ടായൊരു പെണ്ണാ അപ്പള് വാശിക്കാരി നമ്മൾ ടിക്കറ്റ് എടു ത്തതല്ലേ ന്റെ അമ്മക്ക് അങ്ങനെ അപ്പൊ കുട്ടിക്ക് നല്ലോണായി ലാസ്റ്റ് കണ്ടക്ടർ കലമ്പി അപ്പൊ അതാത്തിക അത്രയും തണുപ്പ് അവര് ഗതിക പ്പൊ എനിക്ക് തോന്നുന്നേ ഇനി വെറുതെ എടുക്കാതെ തിരിച്ച് വരുമ്പോ അങ്ങനെ ഇങ്ങോട്ടെത്തുമോഴക്കെ തണു പൈ അപ്പം ആദ്യമ്മം മൈസൂര് കൊട്ടായത്ത്പുയി നടന്ന് നടന്ന് നനേ നീ പോയിട്ടുണ്ടോ ഓ കാണണ്ട ഒന്നാന്ന് പക്ഷെ നടന്ന് നടന്ന് ക്ഷീണായി കാണോ ഒന്നന്നര ഇതാണ് അവിടെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇത്ണ്ടാവും രാത്രിയാ നട ഒരു പരിപാടി പക്ഷെ നമുക്ക് ക്ക്‌ അയ്നൊന്നും സമയുല്ല റിട്ടേൺ തിരിച്ച് നമ്മക്ക് വരണല്ലോ എന്നിട്ട് നമ്മളെന്നാക്കി അത് കഴിഞ്ഞിട്ട് ആ രാത്രി ആ കളറോണ്ട് കൊണ്ടുള്ള ഒരു വള്ളി ഇങ്ങനെ വീകലും ആ പൂ പൂക്കൾ അങ്ങനെ എന്തോ ഉണ്ട് രാത്രി നമുക്ക് അത് സമയമല്ല നമ്മുക്ക് തിരിച്ചെത്തണം നമ്മ അത് കഴിഞ്ഞിട്ട് എന്നായി ഇവിടെ പോയി എടെ മൃഗശാലേല് ആടെ മൂന്ന് മണിക്കൂർ നടക്കണ്ട വന്ന് ഒരു ഫുഡ് ഫു ഭക്ഷണം കിട്ടണ ഏറ്റവു ലാസ്റ്റത്തെണം നമ്മളെ അ ഫു ഭക്ഷണന്നും അങ്ങോട്ട് കയറ്റൂല്ല പക്ഷെ കാണാനുണ്ട് പക്ഷെ മക്കൾ നമ്മ നമ്മക്ക് കാല് വേദന വരുമ്പോ മക്കളേം കൂടി നമ്മള് എടു കണ്ട വിരുന്ന് അപ്പാകെ പക്ഷേ ഒരാള് മറ്റെ വണ്ടിൽ പോ അതൊരു ഇതില്ല എന്നച്ചാൽ നമ്മ എത്ര കഷ്ടപ്പെട്ട് പോയിട്ട് ആ വണ്ടിൽ പോയാല് ആ ഇത് കിട്ടൂല എഫക്ട് ഒരു സുഖ ഒരു സുഖം കിട്ടൂല അന പക്ഷെ എത്ര പൈസ ആയാലും അതിങ്ങനെ പോന്നേലും നിർത്തി കുറെേ സമയം കണ്ട് കുട്ടികളെല്ലാം പിച്ചേ ചിത്രമേല്ലാം എടുത്ത് ആഹ് ഒരു വേറെന്നെ രസമാണ്
അത് വേറെ രസ് രസല്ലേ അങ്ങനെക്കെ കുടുംബൊക്കെ ആയിട്ട് പോകുമ്പോ നമുക്ക് വല്ലാത്തൊരു ഫീല
നമ്മ തിരുവർന്തപുരം പണ്ട് പോയി അപ്പ എന്റെ മോളെ ഉണ്ടായുള്ളു അപ്പൊ കു അപ്പോക്കൊന്നും ഓർമ്മലല്ലോ അതൊണ്ടന്ന്. കൊറച്ച് വൈ ഇപ്പൊ ഓർമ്മല്ലേ. കണ്ടില്ലേ ജിറാഫേത് ആനേത് ശരിക്കു കണ്ടില്ലേ അപ്പൊ അത് വേറെ. ന്ന്നൊരിതാണ്.
പിന്നെ ആഹ് ഇപ്പ കൂ കൂട്ടാരോടന്നെ. പറയുവാണെങ്കില് ആ ഞാ കണ്ടിട്ടുണ്ടല്ലോ തിനെ ഞാ നേരി
ആഹ് അവരെല്ലാം എല്ലാത്തിനും എല്ലാം കണ്ടല്ലോ ഇപ്പൊ ആകെ കാണാ തിന്നഒരു ഓ അൻ എന്റൊരു വാമ്പ്ണ്ട് ഒരു വല്യൊരു പാമ്പ് അയ്ന ഏത് പാമ്പ് വാങ്ങവു ഒന്നു കണ്ടില്ല. ആ പാമ്പെ കാണാത്തില്ലൂ എനിപ്പോ. കൊറച്ച് കൈയ്ൻറ്റ് എതൊ കന്യാകുമാരിയിലും അവ്ടെല്ലൊ പോയി നല്ല മോ മോള്. ചെറ്തായിര്ന്നു പ്പൊർമ്മല്ലല്ലോ ആഹ്. മറ്റേ കിങ് കോബ്രനെ കാണാറ്ണ്ട്. രാജവമ്പാലന കണ്ടില്ല അന്നവ്ടിണ്ടായില്ല.
ഓ
ആഹ്.
ങ്ങനെ യാത്രക്കെ പോവാൻ ഭയങ്കര ഇഷ്ടാണല്ലേ എല്ലാർ
ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പാട് ഞാൻ ഗർഭിണിയായോണ്ട് അൻക്ക് എട്യു പോവാൻ കഴില്ല. ട്രിപ്പായിട്ടൊന്നുല്ല എന്നാ ഊട്ടി ഞക്കയങ്കരാഗ്രായ്ര്ന്നു ഇതുവരെ പോയി
ഞാനും പോയിട്ടില്ല ഊട്ടി പോയിട്ടില്ല മൂന്നാറ് പോയിട്ടുണ്ട്.
ട്ടാണ് പക്ഷെ അമക്ക് പോവാൻ ഒരു വിധി. എല്ലാവും ഇത്ണ്ടായില്ല അത് അടുത്ത് ഗർഭിണിയായിലെ അപ്പൊന്റെ വീട്ടിൽ പോയി അപ്പൊ ആടുന്ന് ദൂരാണ് വർ താവിന്റെ വീട്ട്ന്നട്ത്താണ് അത്രേ ദൂരുള്ളു അപ്പൊ ആ പോവാന് ഇപ്പൊ നമ്മ അവ്ടല്ല മ്മ കൊറച്ചിങ്ങോട്ടായി പോണം അത് തണു ആ തണ്പ്പത്ത് മക്കക്കാറ്റൊ ഏ കാലാവസ്ഥര്താകെ പോണോ ഒരിക്ക പോവും നമ്മ അവിടെല്ലൊ മ്പോയറിറോ കന്യാകുമാരി പോയി അതില് ക ഏ കാ
ർലാ പോയെ അത് കൂട്ടുകും ഭാര്യമ്മാരും അങ്ങനെ പോയതാ പിന്നെ ട്രാവലറൽ പാലാക്കാട് അങ്ങനെല്ലം അങ്ങനെ പോയി ലാസ്റ്റ് പിന്നെ ഏ വാഗമൺള് അത് കാറ്തന്നെ പോയതാ മൂന്ന് ഫാമിലി ഉം ആ അത് മൂന്ന് ഫേമലി നമ്മൊ
കഴിഞ്ഞ സമയത്ത് ഞാനും ഏ നാത്തൂനും നാത്തൂന്റെ ഭർത്താവും
ല്ല കുടുംബക്കാരപ്പൊ നമ്മ പോവുല്ല നമ്മ കൂട്ടുകാരും ഭാര്യമാരും ക്കളങ്ങനെ പോയിട്ടില്ലൂ എനി പിന്നൊരി ക്ക വയനാട്തായി ഒരു ഇതുണ്ടായി അവപട പോയി പിന്നവടയ. പോയി ഇനി പ്ലാനില്ല ഒന്ന് കാശ് കാശ്മീര് ഇണ്ടായി പക്ഷെ അന്നാ ആസമയത്താണ് ആഹ് ഇതെല്ലൊ ഉണ്ടായി പ്രശ്നങ്ങളും വെ
പ്രശ്നങ്ങള്ണ്ടായത് ഓഹോ ഹോ.
ല്ല ബഡജറ്റ് അപ്പൊ ശരിയായിട്ടില്ല പിന്നെ ഇപ്പൊ എന്താഗണം ലക്ഷദ്വീപ് പോണംന്നാണ് വലി
അക്ഷദ്വീപല്ലേ ആ ആ എന്റെ ഭർത്താവ് അവ ടെ ജോലി ചെയ്തിട്ട്ണ്ട് പുള്ളി പറഞ്ഞിട്ട്ണ്ട് അവിടം ന്നെച്ചാ ന എന്ത് നല്ല സ്ഥലവാണ് ലക്ഷദ്വീപ് കാണാനൊണ്ട് എന്ന് പോണൊന്നൊ
അന അമ്മ ഞമ്മ ഇതുവരെ വിമാനത്തൊക്കെ കേറിട്ടില്ല ഇപ്പം പോകുമ്പോ അങ്ങനെ കേറാമ്പോ കപ്പലിലും കേറിട്ട തിരിച്ചങ്ങനെ ആതാ ആഗ്രഹം നടക്കൊന്നറില്ല മൂപ്പര് പറയാ നീ ജോലിയാക് എന്നിട്ട് നമ്മക്ക് പോവാ ലാഭം തന്നാ ലാഭം തന്നെയാ കിട്ടല് പോലെണ്ടാവൂല
മക്കക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല തായ്ലാൻഡ്, ജപ്പാന് ചൈന അങ്ങനെ പോണത് അത് അത് ടെലിവിഷനിൽ ഓരോന്ന് കാണുമ്പം
ന്തോന്നുണ്ടല്ലോ പിള്ളേർക്ക് എല്ലാർക്കും ഒണ്ടല്ലോ ടെലിവിഷൻ കാണുമ്പം ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഇപ്പഴേ അവർക്ക് ആഗ്രഹങ്ങളല്ലേ
അല്ല അത അടുത്ത മോന് എന്താറിയോ ബുള്ളറ്റ് ട്രെയിൻ കണ്ടിട്ടറിയാ അതില് കേറണം അപ്പ നമ്മളെ നാട്ടിലില്ല അപ്പൊ പോണ്ടേ അടുത്തേക്ക് പിന്നെ തായ്ലാൻഡില് മൃഗശാലയിൽ ആന വെള്ളത്തിന്റെ അടീക്കേറി എന്തെല്ലോ കോപ്രായം കാണിക്കും അത് കണ്ടിട്ടാ തായ്ലാൻഡ് പോണംന്ന് പറഞ്ഞത്
തായ്ലാൻഡിൽ പോണം ഓരോന്ന് കാണുമ്പം ഓരോന്നടുത്ത് പോണന്നാ
ആഹ് പിന്നെ വിമാനത്തിലപ്പാരും കേറാത്ത കൊണ്ട് നമ്മക്ക് അതും ഒരാഗ്രഹം കേറണന്ന്
ആഗ്രഹമുണ്ട് ആഹ്
ട്രെയിന നമ്മ കേറി മടുത്ത്
ഓഹ് ട്രെയിനും ബസ്സും ഒക്കെ കേറി മടുത്ത് വിമാനമാണ്. മെട്രോ ഒക്കെ കേറീട്ടുണ്ടോെ?
ആഹ് മെട്രോമ്മോ എറണാകുളം പോയേരം അങ്ങനെ പോയി ഒരിക്കെ കേറി. അല്ല മോളണ് ഇപ്പൊ വലുതായി ട്ടില്ല പിന്നെ എന്താന്ന് വെച്ചാല് ആഹ് ബോട്ടിലെല്ലാം കേറി ആടെ കൊ ഇവിടെ പോയി അമ്മ എർണാ പാലക്കാട് പോയേരം ഇവിടെ മറ്റേ ഈടെല്ലാം പോയി മട്ടാഞ്ചേരി അങ്ങ ആടെല്ലാം അങ്ങനെ പോയി ആടെല്ലാം പോയി ഇനിപ്പോ ആ ഇനി മെയിന ഇതായിട്ടുള്ളത് ലക്ഷദ്വീപ് പോണംന്നാണ്.
പോണംന്നാണ് ന്നാ ഓക്കേ ടാ
ആഹ് ശരി ടി പിന്നെ വിളിക്ക